കേക്ക്ന്നോടി
ആ കേൾക്ക എന്തക്കെയാ മഴയുണ്ടോ
പിന്നെ സൂപ്പർ മഴ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് തോർന്നിക്കുന്നു
ആണല്ലേ ഇവിടെയും നല്ല മഴ ഇത്രയും നാള് വെ വെയിലായിരുന്നു ഇപ്പൊ ഏത് സമയവും മഴയാണ്
പക്ഷെ ഞ്ഞങ്ങൾക്ക് രാവിലെ നല്ല മഴയാർന്ന് പക്ഷെ ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയോരു വെയിൽ മീൻസ് മഴയൊക്കെ ഒന്ന് ഉണങ്ങി തുണിയോക്കെ ഉണങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയി രാത്രി ആയപ്പോഴത്തേക്ക് വീണ്ടും നല്ല മഴ തുടങ്ങി പക്ഷെ ഇപ്പ തോന്നീക്കുന്ന
ആ ഇവിടെ ഒരു ഒരാഴ്ച മുമ്പ് വരെ എന്ത് വെയിലായിരുന്നു പക്ഷെ ഇപ്പോ എല്ലാ ദിവസവും രാവിലെ മുതല് വൈകിട്ട് വരെ ഇങ്ങനെ മഴക്കോളാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചാറി ചാറി ചാറിയാണ് നിൽക്കുന്നത് അവിടെയോ
കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ തുണിഉണക്കാൻ പറ്റാത്തസിറ്റുവേഷൻ ആകും അടുത്ത മാസം ആട്ടെ ഈ മാസം ഇങ്ങനെയൊക്കെങ്ങ് പോവും അടുത്ത മാസം പേരും മഴ ആയിരിക്കും
അതെ സാധാരണ ജൂണില് സ്കൂൾ തുറക്കുന്ന സമയത്തായിരുന്നു മഴ പെയ്യന്നെ ഇപ്പ എല്ലാം കാലാവസ്ഥ മോത്തവും മാറിക്കിടക്കുവല്ലേ കേരളത്തില്
അതുകോണ്ടായിരിക്കും പിന്നെ ചിലടത്ത് രാവിലെയോക്കെ എണീച്ച് നല്ല കോടയോക്കെ കാണാൻ പറ്റും
ഉം അതാ ഈ സമയത്ത് പൊന്മൂടി പോവാനൊക്കെ നല്ലതാ ഈ മഴത് കാരണം അത് ഉച്ച സമയം രണ്ട് മണിയാണെങ്കിലും നല്ല കോടയൊക്കെ ഇറങ്ങിട്ട് വൈബാണ്
എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ പോയായിരുന്നു അപ്പൊ രണ്ട് രണ്ടര സമയത്ത് നല്ല കോട ഇറങ്ങി നമ്മുടെ ക്ലാസ്സിൽന്ന് എവരൊക്കെ പോയായിരുന്നല്ലോ ആരായിരുന്നു ആ അവളുമാരോക്കെ പോയ സ്റ്റാറ്റസ് കെടക്കുന്നുണ്ട്
മ്മ് അതെ
പക്ഷെ കോള്ളായിരുന്നു പക്ഷെ
അ
നീ പറഞ്ഞോ
ആ പറഞ്ഞു പറഞ്ഞു
ആ അപ്പോ നമ്മടെ ഞാൻ കഴിഞ്ഞതവണ പോയപ്പോത്തേക്കന്ന് പറഞ്ഞാ നല്ല കോട്ട വെയിലത്താണ് പോയത്
അതെ പോകുന്നെങ്കിൽ ഈ മഴയ സമയത്ത് പോണം അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്ത് പോണം അപ്പോ നല്ല കോടയും തണുപ്പും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നല്ല മഴ പെയ്ത് കിടക്കുന്ന സമയത്തങ്ങ് പോണം
പക്ഷേ ഡി ജൂണിൽ ഭയങ്കര മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ ഇപ്പ തന്നെ നല്ല കോടയില്ലേ ജൂണിൽ ഭയങ്കര മഴയും കൂടെ ആകുമ്പോ ചിലപ്പം കുറച്ചുനാളത്ത് അടച്ചിടും അല്ല കൊല്ല അടക്കൂലോ
ആ മണ്ണിടിച്ചിലും കാര്യങ്ങളുംഒക്കെ വരുന്നോണ്ട് ചിലപ്പോ അട കറണ്ട് പക്ഷെ അത്ര മഴ ആവുന്നുദ് വരെ നിക്കക്കരുത് ഒരു മഴ കണ്ട് തുടങ്ങുമ്പയെ അങ്ങ് പോവാ എങ്കി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ അവര് സ്വാഭാവികമായിട്ടും അടക്കാറുണ്ട്
അതായിരിക്കും ഇനി പക്ഷേ നമ്മളും പോയപ്പോഴൊക്കെ തുറക്കാത്ത കോറെ സ്പോട്ടോക്കെ ഇത്തവണ തുറന്നിട്ടുണ്ട് മറ്റേ താഴെ ഇറങ്ങി മറ്റേ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സ്ഥലമോക്കെ ഇല്ലേ മറ്റ വെള്ളച്ചാട്ടം പോലെ വരുന്ന ആ ഒരു ഭാഗമൊക്കെ തുറന്നിട്ടുണ്ട്
ഹിഡൻ സ്പോട്ടുകൾ കോറെ സ്ഥലങ്ങളുണ്ട്
മറ്റെ സീതാതീർത്ഥത്തിന്റെ അവിടെ വിടത്തില്ല അവിടെ മറ്റെ ഉത്സവ സമയത്ത് മാത്രമെ വിടത്തോള്ളുന്ന്
ആ അ
അവിടെ എന്തോ പാ പാമ്പോ എന്തോ ഉണ്ടെന്നോ സൂക്ഷിക്കണോന്നും പിന്നെ അവിടെ എപ്പഴും മനുഷ്യന്മാരെവിട്ടാ അവിടുത്തെ പുല്ലൊക്കെ മീൻസ് ചവിട്ടി അരച്ച് പോവും അതുകൊണ്ടാ അങ്ങോട്ടേക്ക് വിടാത്ത ഉത്സവസമയമാവുമ്പോ മാത്രം എല്ലാർക്കും ക്കും അനുമതി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നകണ്ട്
മഴയാണെങ്കി ഭയങ്കര മഴയാണ് വെയിലാണെങ്കി ഭയങ്കര വെയില് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കിണറ്റില് വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ
ഓടി ഇവിടെ കിണറ്റിലെ വെള്ളം വറ്റത്തൊന്നുവില്ല എപ്പഴും നല്ലവെള്ളം കാണും വെയിലത്തും മഴയത്തും എല്ലാം കണക്ക് തന്നെ പിന്നെ ഇത്തിക്കൂടെ ജൂണൊക്കെ കഴിയുമ്പോ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങു നിറയും നല്ല നന്നായിട്ട് വെള്ളം കയറും
ആണ് ന്ന ഈ ഇടത്തെ ഏപ്രലിലെ വേനലിന് മിക്ക കിണറുകളും വറ്റിയായിരുന്നു അപ്പൊ എല്ലാവരും മറ്റേ ഏ ഗവൺമെൻ്റിൻ്റെ വണ്ടിയോണ്ടലോ ടാങ്കറ് വെള്ളം കൊണ്ടുപോകുന്ന അതീനൊക്കെയായിരുന്നു വെള്ളം എടുത്തിമറ്റേ വീട്ടുകളിലൊക്കെ പോയായിരുന്നു എടുക്കുന്ന അത്രക്ക് വെയില് വേനലായിരുന്നു അവിടെ എങ്ങനെയുണ്ടായിരുന്നു
ഞങ്ങട അമ്മാമ വീടൊക്കാ പണ്ട് ങ്ങനെർന്നടി മറ്റേ ടക്കറിൽ വെള്ളം കൊണ്ടർലിം ഇത്ര ലിറ്റർന് ഇത്ര രൂപ വെച്ച് വേടിക്കും എന്നിട്ട് അതൊന്നിനും തെകയത്തില്ല അടുക്കളയിലേക്ക് എടുക്കാനും കുളിക്ക്യാ കുളിക്ക്യാ നൊന്നും തെകയത്തില്ല രണ്ടേരം കുളിക്കുന്നോരോക്കെണെങ്കി പറയണ്ട ഹം ഒന്നിനും തെകയത്തില്ല ക്ഷെ ഇ ഞങ്ങടെ ഇവടോന്നും ആർക്കും ങ്ങനെ വെള്ളം മേടിക്കേണ്ട സിറ്റുവേഷൻനില്ല പിന്നെപ്പാ ലൈൻ പൈപ്പ് ഉള്ളൊണ്ട് അതിനത്ത് വെള്ളോണ്ട് പിന്നെ അത് ഫ്രീ കണക്ഷനും കൂടെ അല്ലേ
അതെ അതെ ലൈം പൈപ്പ്ള്ളത് കുറെേ പേർക്ക് സഹായകമാണ് കാരണം ലൈൻ പൈപ്പിന് വെള്ളം വരുമ്പോ ട്ടാങ്കിക്കെ പി- ചിട്ടാ പിന്നീട് കിണറ്റിലെ വെള്ളം യൂസ് ചെയ്യണ്ടല്ലോ
ആ ഇവിടെ അങ്ങനെയാടി ഇവിടെ കിണറുള്ളവരും ഉണ്ട് പക്ഷെ അവരൊക്കെ ലൈൻ പൈപ്പിലെ ഫ്രീ കണക്ഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് പുറത്തൊരു ടാങ്ക് വെച്ചിട്ട് ലൈൻ പൈപ്പിലെ വെള്ളം ആ ടാങ്കിലേക്ക് പിടിച്ചിടും എന്നിട്ട് ഹ് ഹ ആവശ്യം മീൻസ് ആവിശ്യം തൊള്ള സയത്ത് മാത്രം അതിന്ന് വെള്ളംടുക്കും അല സമയത്ത് ഹ ഡയറക്റ്റ് ലൈൻ പൈപ്പില് വെള്ളത്തി ന്നങ്ങ് എടുക്കും ആവശം അതാഭം വെള്ളം ആവശ്യത്തിന് കെടകയും ചെയ്യും കെറ്റിലേ വെള്ളടുക്കണ്ട കറണ്ട് ബില്ല് ലാഭിക്ക എപ്പോഴും എപ്പോഴും മോട്ടർടണ്ട
അ കുടിക്കാൻ മാത്രം കണക്ട് യ്തെടുത്താൽ മതിയല്ലോ ബാക്കിയൊക്ക് കുളിക്ക്യാനും ബാക്കി തുണി ക ഴുകാനുള്ള ആവശ്യം നമുക്ക് നയിന്റെട്ടിൽവേന്നെ എടുക്കാം
ആ പാത്രം കഴുകാനും അത്യാവശ്യം എല്ലാം കുക്കിങ്ങിനും കുളിക്കാനും വേണ്ടി മാത്രം അതുംലെ ഇവിടങ്ങളിൽ ലൈൻ പൈപ്പിൽ വെള്ളത്തിൽ കുളിക്കുന്നരുണ്ട് പിന്നെ കൊറെ പേർക്ക് ഈ ലൈൻ പൈപ്പിലെ വെള്ളത്തിനകത്ത് ഇത് കൂടുതലായണ്ട് കുളിക്യുംഭം മുടി പൊഴിച്ചിലും കാര്യങ്ങളൊ ക്കെ ഉള്ളൊണ്ട് പലരും ഉപയ്കും
അതെ ക്ലോറിൻ വെള്ളആയതൊണ്ട്
ചെല സമയത്താണെങ്കി- റ്റം പാല് വരുന്നണക്കാണ് വരുന്ന അത്രയും മറ്റേ ക്ലോറിൻ മിക്സ് ആയിട്ട് ഭയങ്കര ഇത അത് അത് നമുക്കെടുത്ത പാത്രം കഴുകാനും നമുക്ക് ഒന്നിനും തുണി കഴുകാൻ പോലും ഉപയോഗിക്കൻ തോൻതില്ല അത്രയ്ക്ക ഇതോ പിന്നെ വെച്ചിരുത് വെച്ചിരുന്നരെ അതിങ്ങനെ വരുന്ന മുമ്പും പൈപ്പ് മറ്റേ മഞ്ഞ കളറ് വെള്ളാ മറ്റേ ക്ക് നമ്മള് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോവരുന്ന മഞ്ഞ ഉണ്ടല്ലേ പക്ഷെ ഇപ്പോഴത്തെ ലൈൻ പൈപ്പ് ത്തിരി പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തേലും ങ്ങനെ മഞ്ഞ കളറോന്നുല്ല ഈ ക്ലോറിൻ മിക്സയ്തേക്കുന്നൊണ്ട് ഭയങ്കരമയിട്ട് അത് കാണുമ്പോ തന്നെ ഒരുമാതിരിയാകും
അ നമുക്ക് വെക്കേശനായോണ്ട് ഭാഗ്യം ഇപ്പ നമ്മള് ഇപ്പഴും കോളേജില് ഡെയിലി പോവാരുന്നു ങ്കി നമ്മളൊക്കൊരു ഒരു പരുവായ്ന്നു ഓൾറെഡി നമ്മള് ആ ചൂട് സമയത്ത് കൊറെ കോളേജിൽപ്പോയി ക്ഷീണിച്ചതാണ് ഈ ഹ് ഏപ്രിലിലെ വെയിലും കൂടെ അടിച്ചിരുന്നെങ്കിൽ എൻക്പ്പോ അത് ആലോചിക്കാൻ പോലുംവയ്യ
അമ്മേ ചുട്ടപൊള്ളുന്ന വെയിലാണ് പൊറാ കറങ്ങാൻ പോലും പറ്റത്തില്ല കാറി പോയാൽ പോലും നമ്മള് വെന്തുരുകുവാരുന്നു ഏസിയോന്നും ഈട്ട്ട്ടൊന്നും ഒരു കാര്യല്ല
ഈ പാമ്പടി വേറ്റന്റെ വീഡിയോക്ക കണ്ടില്ല മല്ലുസ്സ്ക്ക്
എവിടെയടി
അറിഞ്ഞില്ലാരുന്നോ ഈ വേനൽ സമയത്ത് പമ്പുകൾ ഇറങ്ങി അപ്പൊ ട്രിവാണ്ട്രത്ത് ഏ രണ്ട് കൊച്ചുങ്ങളെ കടിച്ചു അതിലൊ ഒരു കൊച്ചു മരിച്ച് മറ്റേ കേടാന്നുറങ്ങിക്കൊണ്ടിന്നപ്പോ
ഓ ഓ ഓ
അതുപോലെ മൂന്നാല് മൂന്നാലല്ല കൊറേ സ്ഥലങ്ങളില് ഇതുപോലെ ചൂട് സമയത്ത് പാമ്പുകൾ വീടുകളിൽ കേയറി ഇതുപോലെ പ്രശ്നം ഉണ്ടായായിരുന്നല്ലോ ഇപ്പാഴാണ് ആ ന്യൂസൊക്കെ കാണാത്തെ ആ അത് തന്നെ
വണ്ടിക്കകത്തും കേറിയിരുന്ന അതൊക്കെ ഞാൻ കണ്ടായിരുന്നു
വണ്ടിക്കകത്ത് ഷൂവിലൊക്കെ കയറിയിരിക്കുന്നത്
ഇടെ തണുപ്പാവുമ്പം ആ മീൻസ് തണുപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നതാണ് എല്ലാണ്ണേം പുറത്തല്ലാം നല്ല ചൂടല്ലേ അപ്പം അകത് ത തണുപ്പ് ടൈൽസിന്റെ തണുപ്പും കൊണ്ടൊക്കെ കേറി വരുന്നയാണ് പിന്നെ എയർ ഹോൾസ് ഒന്നും ആരും നെറ്റിലൊന്നും വെച്ച അടിക്കത് ത്ത് ന്നുല്ലല്ലോ അയിട്ട് കയറാം പിന്നെ നമ്മൾ ജനലൊക്കെ ചൂട് കാരണം തുറന്നിടും അപ്പം അതുവഴിയൊക്കെ കയറി വന്ന് പതുങ്ങിയിരിക്കും നമ്മള് കെടക്കാൻ വരുമ്പോഴായിരിക്കും നമ്മൾ കാണുന്ന
ഇതത് ആ ഇതും അതുപോലായിരുന്നാ കൊച്ചുങ്ങള് ചൂടായോണ്ട് ജനൽ തുറന്നിട്ട് പുറത്ത കിടന്നെ അപ്പൊ ജനൽ ജനലിന്റെ സൈഡില് മറ്റേ മണിപ്ലാന്റ് പോലത്തെ കൊറെ ചെടികളൊക്കെ ഒണ്ടായിരുന്നു അപ്പ ആ ചെടി വഴി എങ്ങാണ്ട് കയറിയതാണ് അത്ര ഒരു കൊച്ച് മരിക്കുകയും ചെയ്ത്
എല്ലാടത്തും ഇതേ ന്യൂസൊക്കെ തന്നെ അതുകൊണ്ട് ഇവിടെ പിന്നെ ആ ആ ഒരു ന്യൂസൊക്കെ ട്രെൻഡിങ് ആയി അങ്ങനെ പിന്നിലെ പ്രശ്നങ്ങളായി നടക്കുന്ന സമയണ്ട് എല്ലാവരെയും കെടക്കാൻ നേരത് തട്ടിക്കൊടഞ്ഞു സൂക്ഷിച്ചു ഇരുപത്തേര മണിക്കൂറും ടോർച്ചർച്ചൊക്കെ നോക്കിട്ടാണ് കിടക്കുന്ന മറ്റേത് മറ്റേ വെപ്രാളത്തി വന്ന് കിടക് ക്കത്തില്ലായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനത്തൊരി ഇതില്ല ഇനി മഴയാവുന്നു ഇപ്പം വെയിൽ ആയെന്റെ കൊറേ പ്രശ്നങ്ങൾ നമ്മള് പറയുന്നു മഴ ഇങ്ങോട്ട് കൂടട്ട് അത് ഇതിന്റെ അപ്പുറാരിക്കും നമുക്ക് പുറത്ത് ഇറങ്ങി എറങ്ങാൻ പോലും പറ്റാത്തില്ല തുണി ഉണങ്ങുവ അതും ഇല്ല
പുറത്തിറങ്ങുന്നതല്ലേ ഇതുപോൽത്തെ മലയോര പ്രദേശൊക്കെ ആണെങ്കിൽ മഴ പെയ്താനുള്ള അവസ്ഥ നമ്മള് ഓൾറെഡി കേരളം കണ്ടതാണല്ലോ എന്താണ് അവസ്ഥ തേണ് മഞ്ഞിടിച്ചിലും അ അതുപോലെ ചൂരൽമല ഏ ചൂരൽമലയൊക്കെ പോയതൊക്കെ നമുക്ക് അറിയാല്ലോ
അതിന്റെക്കെ വീടന്ന പണി തന്നെത ഇപ്പ എത്ര നാള എടുത്തിട്ടാണ് അതൊക്കെ ഒന്ന് സെറ്റായി വന്നന്നെ
അതാ ഇത് വേനൽക്കാലത്ത് പാമ്പിനെ പേടിക്കണം വെ വെയില് എ പൊള്ളുന്നതിനെ പേടിക്കണം മഴ വരുമ്പോൾ മഴയെ പേടിക്കണം പിന്നെ മഴയുടെ പുറകെ കുറെ വേറെ കുറെ അസുഖങ്ങളുണ്ടല്ലൊ എലിപ്പനിയും ടെങ്കിപ്പനിയും
അതാ ഈ മഴയ അങ്ങോട്ട് ഈ മഴ അങ്ങോട്ട് തുടങ്ങിയ തന്നെ ഇപ്പ തന്നെ വരും കൊതുകും ശല്യയിട്ട് എത്ര തായാലും പിന്നെ കൊറെ പനിയ അടിച്ച് കെടക്കേണ്ടി വരും ഇനി അതായിരിക്കും സംഭവിക്കാൻ പോന്ന അടുത്തത് ഇതൊന്നും അല്ല പിന്നെ ഞങ്ങളുടെ ഇവിടെക്കെന്ന് പറഞ്ഞാ അ ഞങ്ങടെ വീട്ടിന്റെ ആ ഒരു ഭാഗം മൊത്തം കടല് പ്രദേശവട അപ്പോഴത്തേക്ക് അ നല്ലായിട്ട് കേറി കിടക് ക്ക കടല് നന്നായിട്ട് കേറി ഇതുന്നെ നല്ലപോലെ കേറി ഇപ്പം മറ്റേ നമ്മള് പാറക്കല്ല അടിക്കി വയ്ക്കുവല്ലോ പുളിമുട്ടക്ക അതൊക്കെ കേറി അതൊക്കെ അടിച്ചെടുത്ത് കടല ഇട്ടിട്ട് അത്രക്കും കേറി കരയന്ന ഇല്ലപ്പം തിരയോട്ടാനൊന്നും പോകണ്ട ഒണ്ട് ഇങ്ങനെ പേടിയ എപ്പോഴും ഇങ്ങനെ നമുക്കിങ്ങനെ വീട്ടി ഇരിക്കുമ്പ തന്നെ കടലിങ്ങനെ എരക്കുന്ന ശബ്ദം നന്നായിട്ട് കേക്കാൻ പറ്റും
അപ്പൊ അവിടെ മറ്റേ മീൻ പിടിക്കാൻ പോകുന്നത അതുപോലെ കടൽ തീരത്തൊക്കെ താമസിക്കുന്ന അരുടെ കാര്യം പാടായിരിക്കുവല്ലോ വീടൊക്കെ പോവത്തില്ലെ
വീടൊക്കെ പൂട്ടി കഴിം കഴിഞ്ഞവണം എല്ലാത്തവണയും പോവും അവരുടെ വീട് പിന്നെ കൊറെ പേര് ആ ഒരു സമയമ്പോ വേറെ എങ്ങോട്ടെങ്കിലും മാറി പോവും ചിലര് അവിടെന്നൊക്കെ ഓരോ സിറ്റുവേഷൻ ആകുമ്പോൾ വിറ്റിട്ട് പോകുന്നവരുണ്ട് പിന്നെ അവര് അവ് ആ ഒരു സ്ഥലമായിട്ട് ഭയങ്കര ആത്മബന്ധം ഏ പാരമ്പര്യ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാാര് അവരങ്ങനെയൊക്കെ തന്നെ പിടിച്ചിക്കാൻ നോക്കും പിന്നെ അവർക്ക്‌ ഒരു വിശ്വാസമാണ് ഏ കടല് കേറത്തില്ല അവരെ ചതിക്കില്ല എന്നൊക്കെ അവർക്കൊരു വിശ്വാസൊക്കെ ഉണ്ടല്ലോ നീ ബോട്ടിൽ പോകുന്നവരോ കാര്യൊക്കെയാണ് പാടും കാരണം മീൻ പിടിക്കാനും അതിനും ഇതെല്ലാം ബോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമാവും എല്ലാത്തവണയും പിന്നെ ഇനിയിപ്പം കൊറച്ചൂടി മഴ അടുക്കുമ്പോ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുവായിരിക്കും
അങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നാല് അവരുടെ ജീവിതമാർഗം അല്ലേ മീൻപി ടുത്തംന്ന് പറയുന്നത് പിന്നീട് ഓരോ വരുമാനും എല്ലാം അവിടെ തീരേ അതൊരു പ്രശ്നമാണ്
ബോട്ട് എറക്കുന്ന കാര്യങ്ങളും എല്ലാം പൊർത്ത് കടക്കമ്പഴത്തേക്ക് അത്ര നഷ്ടങ്ങളും വരും അവർക്ക്
അതെ അതെ എടീ എന്നാ ശരി മഴയൊക്കെ ആസ്വദിച്ചിരുന്നോ
ആടി ഒക്കെ ഓക്കെ